ഹലോ ഹലോ
ഹലോ കേക്കുന്നുണ്ടോ ആഹ് കേക്കുന്നുണ്ട് എന്താ പണി
ആഹ് പഠിക്കാനൊക്കെണ്ടോ?
റീല്ങ്ങനെ കണ്ടി
ഞാനീപ്പോ റീല് ആഹ് ഞാനിപ്പോ റീൽ തുറന്നാ പിന്നെ ഞാൻ അത് ന്ന് എണീക്കില്ല അങ്ങനെ അത് തന്നെ ഫോക്കസിടായിപ്പോ
ഇങ്ങനെ കളിക്കുമ്പോ ടൈമ് പോണ് അറിയുല്ല.
പോകന്നത് അറിയില്ല
ഉം നീ എന്ത് ഡ്രീൽ തന്നെ കാണിരുന്നു. ചോറിന് മീൻകറി കഥ
റീലും കാണും കഥ വ കഥ വായിക്കും പിന്നെ മൂവീസ് കാണും. അതൊക്കെയ പരിപാടി. മൂവീസൊക്കെ കാണോ? ഉ ആ ബുക്ക് ഉണ്ടെങ്കില് ബുക്ക് വായിക്കും ഇപ്പ എന്റെക്കെ ബുക്കൊന്നുല്ല അപ്പൊ ഈ പ്രതിലിപി ആപ്പ് ഉണ്ട്. അതില് കൊറ കഥ ആഹ് അതിന്ന് ഞാൻ കൊറെ വായിക്കും.
ആഹ്
ഉം മൂവിസൊക്കെ കാണോ
ഓഹ് മൂവിസൊക്കെ കാണും. ഇപ്പൊ പിന്നെ ഞാൻ കൊറേ മൂവിസ് കാണാൻ വേണ്ടി വെച്ചിക്ക്ണ്. പക്ഷെ ടെലഗ്രാാം ബാനായിരുന്നു.
റെഡിയായി.
റെഡി ആയോ ആഹ് ഞാൻ ഇന്നലെ കണ്ടിരുന്നൊരു റീല്. പിന്നെ തുറക്കുന്നൊക്കെ.
ആഹ് ഇന്ന് ഞാൻ നോക്കുമ്പോ അയിന്ന് ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ അതിലടി ദൃശ്യം ത്രീ ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്.
ആഹ് അതൊക്കെ കാണാണ്ട്.
ആഹ് ആഹ്
ഉം
മറ്റേ ഒബ്സഷം മൂ ആഹ് ഞാൻ കാണും എനിക്ക് ഞാൻ ഭയങ്കര കൊറിയൻ ഡ്രാമ ഒക്കെ കാണും പ്പൊ കൊറിയൻ ൽ മറ്റേ ഇത് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആണോ
കൊറിയൻ ഡ്രാമ
ഇപ്പൊ ടീച്ച്യൂ ലസ്ന് അത് ഭയങ്കര ട്രെൻ ആ ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടിട്ടില്ല
ഉം ഞാൻ അത് കണ്ട്. ഫുള്ളും കണ്ട് നല്ല രസണ്ട് ഉം കണ്ടോ പിന്നെ ഏതാ ഫേവറേറ്റ് ഡ്രാമ ഏതാ
ഫേവറേറ്റ് ഡ്രാമ ഏതാ ചോയിച്ചാ അങ്ങനൊന്നുല്ല ൻക്ക് പണ്ട് കണ്ടേൽ മൈ ഗേൾ ഫ്രണ്ട് ഈസാൻ ഏലിയൻ ഇല്ലേ
ആഹ്
അത് ഞാനും പിന്നെ പിന്നെ മ
ആദ്യം ഞാന് എക്സ് മലയാള എക്സ്പ്ലനേഷൻ ന്ന് സ്റ്റാർട്ട് ചെയ്ത
ഞാൻ ആദ്യം എങ്ങനെയാ അറിയോ യൂട്യൂബില് എക്സ് പ്ലനേഷൻ ണ്ടാകൂലേ അതായിരുന്നു കാണ അങ്ങനെ അഡിക്റ്റ് ആയതാ
ഞാനും
ഉ പി പിന്നെ മറ്റേ ഇത് ഈ ഈ ഡ്രാമ കണ്ടിട്ടുണ്ടോ? വെൻ ലൈഫ് ഗിവ്സ് യു ടാഞ്ചർ ഇൻ എസ് അതെനിക്ക് ബയ ങ്കര ഇഷ്ടാ. ഉ അതെനിക്ക് ഭയങ്കര ഇഷ്ട
ഉം
അങ്ങനെ കൊറൊ ഇണ്ട്
പക്ഷേ മൈ ഏലിയനീസ ഗേൾ ഫ്രണ്ട് ഇതല്ലേ ചൈനീസ് അല്ലേ
ആ ചൈനീസ് ആ എനിക്ക് പിന്നെ അതറിയില്ല ഇവരെ മുഖങ്ങളൊക്കെ തേ പോലെ ആ യോ
ഒരേ പോല ചൈനീസ് പ്പനീസ് ഇത് കൊറിയൻ ഏകദേശം ഒരേ പോലെ
ആ ഏകദേശം ഒരേ പോലൊണ്
ഉം
പിന്നെ മറ്റേ വെന്റർല ഡയറീസ് ഒക്കെ അറിയോ?
വെണ്ടർല ഇല്ലല്ല അത് കണ്ടില്ല
ആഹ അതും നല്ലതാണ്
ഉം
സ്ക്ിഡ് ഗെയിം കണ്ടിട്ടുണ്ടോ
സ്‌ കുട് ഗെയിം കണ്ട് ണ്ട്
ഉം
അത് നൈസ. അത് എത്രോ രണ്ട് സീസൺ ഇല്ലനോ
രണ്ടു മൂന്ന ങ്ങാണ്ട് ഉണ്ട് ഞാനത് ഫുള്ള് കണ്ടിരുന്നു
ഞാനും കണ്ടു ഫുള്ളും കണ്ട്. രണ്ട് സീസണ ല്ലെ എർങ്ങിയ
ആഹ് രണ്ടായിരിക്കും നിക്ക് ശരിക്കും ഓർമ്മല്ല കൊറേ മുന്നെ അത് എറങ്ങി ആ ഒരു സമയത്ത് കണ്ടതാ
ഉം കൊ റേയായി
ഏ ഹ്
ഉം ഏതാ ഇഷ്ടം ലൈക്ക് കൊറിയൻ ൽ കൊറേ ജോൺറി ഇല്ലേ റൊമാന്റിക് ആണോ?
ആ എനിക്കങ്ങനെ അതിപ്പോ നിക്ക് എന്താ എനിക്ക് ഇങ്ങനെ എന്താ പറയാ ഈ ഭയങ്കര സൈക്കോ ആയിട്ടുള്ള ഭയങ്കര ട്വിസ് റ്റ് ത്രില്ല് അങ്ങനത്തെ മൂവീസ് ഇല്ലേ നമുക്ക് ആ റീൽസിലാണ് ആ റീല് മൂവിീന്റെ ഇത് വരുമ്പോ അങ്ങനെ പോയി കാണും റൊമാൻസും കാണാം പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താ പറയാ ഈ ത്രില്ല് ഭയങ്കര സൈ കോയിട്ട് നമുക്ക് അടുത്തത് എന്താ അടുത്ത എന്താന്നുള്ള ഒരിത്വരില്ലേ
വീക്ക് ഹീറോ ക്ലാസ് വൻ
ഏതാ എനിക്കറിയില്ല ഞാൻ ക ആണോ ഞാൻ ചെലപ്പോം ഞാൻ, കണ്ടട്ടുണ്ടാവും. പക്ഷെ എനിക്ക് പേരൊന്നും ഓർമ്മല്ല.
ഉം
ചെലത് ഞാൻ കൊറെേ കണ്ടിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. പിന്നെ ഇപ്പ ഇങ്ങനെ ക്ലാസ്സൊക്കെ ആയിട്ട് അങ്ങനെ സമയം കിട്ടൂല.
ആഹ് ഞാനും കാണല് ഞാൻ ഇങ്ങനെ മെയിനായിട്ട് റീലത്തേ, എന്താ ഏതെങ്കലും ഒരു സീന് കാണിക്കും. അപ്പൊ നമുക്ക് കാണാനുള്ളൊരു ഇത് വരും.
ഇത് വരും. ആ ഞാനും ഇങ്ങന്നെ തന്നെ കാണ. പിന്നെ ഒരു മൂവി ഉണ്ടല്ലോ. ഏഹ് മൂവില്ല ഒരു ഡ്രാമന്നെ. ഗ്യോങ്ങ് സോങ് ക്രിയേച്ചർ പറഞ്ഞിട്ട്. അത് ഭയങ്കര, അതും ഒരുമാതിരി സൈക്കോല്ല. ഒരു, പേടിക്കുന്ന ഗ്യോങ് സോങ് ക്രിയേച്ചറ്.
ആ
അതും നല്ലതാ. അതിലൊരു പത്ത് സീസൺ വണ്ണില ഒരു പത്ത്, എപ്പിസോഡ്. പിന്നെ സീസൺ രണ്ട് സീസൺ എങ്ങാന് ണ്ട്. രണ്ടെണ്ണം.
ഉം ഇപ്പോ ഒരു പ്രേതത്തിന്റെ വന്നില്ലേ?
ഒപ്സെഷനാണോ?
ഒപ്സെഷൻ അല്ല, കൊറിയൻ തന്നെ.
ഏ
ഇപ്പൊ എന്തോ ഈ ഫിഷസ് കുടുക്കല്ല്യോ അങ്ങന എന്തോ ആണ്. ഇതൊക്കെ പുതിയതാ.
ആഹ് ആ ഞാനായി കണ്ട, ഒബ്സഷൻ കണ്ടോ?
കണ്ടോ?
സഷൻ ഞാൻ കണ്ടില്ല, കണ്ടില്ല.
ഞാ അത് പക്ഷെ ഇറങ്ങിയിട്ടില്ല. തിയേറ്ററ് ആ തിയേറ്ററില് മാത്ര എറങ്ങെ. പക്ഷെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു. ആ ആ പ്പില് ഞാൻ നോക്കിയപ്പോ അതില് കണ്ടു. പകുതി വരെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതെന്താ വച്ചാല് ആരോ തിയേറ്ററിൽ പോയിട്ട് വീഡിയോടുത്തിട്ട്, അപ് ലോഡ് ചെയ്ത പോലെ തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ലത് ഇറങ്ങീയിട്ട് കാണാന്ന്. ക്ലിയറലായിട്ട്. അത് അത് എന്താ എനിക്കറിയില്ല. പക്ഷെ ഇതുവരെ ഞാനിങ്ങനെ ഫോണിൽ അടി ചൊടുത്തപ്പോന്നും വന്നിട്ടില്ല. ഇനിയിപ്പ ഇപ്പ ഇറങ്ങിട്ടുണ്ടോ അറിയില്ല. മൂന്ന് ദിവസായിട്ട് ടെലഗ്രാമിൽ ഉണ്ടായിരുന്നില്ലല്ലോ.
ഉം
ഉം
പക്ഷെ അയിന്റെ റീൽസൊക്കെ കൊറേ കണ്ട്‌ കണ്ട് ഏകദേശം കഥ മനസി ലാവും.
അതന്നെ. ഞാന പകുതി വരെ ക ണ്ടു. പിന്നെ ഞാൻ കണ്ടിട്ടില്ല.
ഉം
ട്രൂ ബ്യൂട്ടി കണ്ടിട്ടുണ്ടോ?
ട്രൂ ബ്യൂട്ടി കണ്ടണ്ട്. അതൊക്കെ ഞാൻ എക്സ്പ്ലനേഷനിന്ന് കണ്ടണ്ട്‌.
ആഹ് അങ്ങനെ. ഞാനും കൊറെക്കെ അങ്ങനെ തന്നെ ആണ്. പക്ഷെ എൻ്റെല് ഒരു ഇതുണ്ട്ട്ടോ. ഒരു ഈ ടെലഗ്രാമിൽ ഒരു ചാനലുണ്ട്, ആ ചാനലിൽ എങ്ങനെയാ വെച്ചാല് ഈ കൊറിയൻ മൂവി, ചൈനീസ് ഈ മൂവീസും സീരീസ് ഡ്രാമൊക്കെ ഉണ്ടാവുല്ലേ,
ആഹ്
ഇതൊക്കെ തമിഴ് ഡബ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അത് കാണുമ്പോ എനിക്ക് എനിക്ക് തമിഴ് മനസ്സിലാകും അപ്പൊ മ മറ്റേതാകുമ്പോന്ന് വെച്ചാ ഈ സബ്റ്റൈറ്റിലും നോക്കണം ഇവരും നോക്കണം ആ ഇത് പിന്നെ ഡബ്ബായിട്ട് കിട്ടുന്ന കൊണ്ട് ഞാനിത് ഫുള് ഇതായിരിക്കും ഡൗൺലോഡ് ചെയ്ത് കാണം അതാകുമ്പോ നമുക്ക് അങ്ങനെ ശരിക്കും കാണാലോ
എച്ച് ഐ ടി വി വന്ന എച്ച് എച്ച് വൺ ടി വി എച്ച് വ ടി വി എന്ന് പറഞ്ഞ എന്തേ ഒരു ആപ്പ് ഉണ്ട് അതില് എല്ലാ കൊറിയൻ ഡ്രാമഇതൊക്കെ കിട്ടും എല്ലാ കൊറിയൻ ഡ്രാമ ഉണ്ടാവും ജാപ്പനീസ് ഡ്രാമ ഉണ്ടാവും ലാംഗ്വേജ് ഉണ്ടാവും ഇംഗ്ലീഷ് ആക്കാൻ പറ്റും പക്ഷെ ഞാൻ കൊറയലില് തന്നെ കാണുക
കൊറിയൻ മനുസിലാകുമോ
കൊറിയൻ ഞാൻ സപ്പ്ട്ടില് വൈക്കും
ആ അങ്ങനെ ഞാനും അങ്ങനെ തന്നെ
സബ്ടൈറ്റില് വയ്ക്കും നമുക്ക് വേഗം ലൈക്ക് ഇംഗ്ലീഷും കുറച്ച് ഫ്ലൂുവന്റ് ആവും മനസ്സിലാവും പഠിക്കാൻ പറ്റും
കുറെ ഇതാക്കും നമ്മള് ഇംഗ്ലീഷ് മീഡിയം കണ്ട് കണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും കൊറ കൊറച്ചൊക്കെ കേട്ടോ ഈ ഒരു മൂവി ഉണ്ടട്ടോ വെൽക്കം ഹോം പറഞ്ഞിട്ട് ഞാൻ കുറേ അത് കുറേ മുന്നേ ഇറങ്ങിയതാണ് ഞാനും ഒരു കൊല്ലം രണ്ട്കൊല്ലൊക്കെ ആയിട്ടുണ്ടാവും അത് കണ്ടിട്ട് അത് ഭയങ്കര എന്ത ഒരുമാതിരി ഒരു മൂവി ഒരു സൈക്കേ ക്ക പോലെ
ഓ
നമുക്കൊരു പേ പേടിയ ഒരു പേടിയും വെരും എന്നാല് അയ്യോ അയ്യോ അങ്ങനത്തൊ ആ ഒരു ഒരു പേടിച്ച് ഒരു കൊറച്ചൊരു പകുതി ആ ഒരു തൊടങ്ങി കുറച്ചെങ്ങ് എത്തുമ്പോൾ പിന്നെ നമുക്കൊരു പേടിയാകും നല്ലൊരു മൂവിയ ഉം
അ തന്നെ ട്രെയിൻ ടു ബൂസെവൻ
ആ അത് ഞാ അത് കൊറെ മുന്നേ ഇറങ്ങിയതല്ലേ
കൊറേ മുന്നേ അത് മൂവിയല്ലേ
അത് മൂവി അത് ഞാനേ അത് ഞാനേ ല നേഷന ആകോ ഒന്നു കണ്ടേ ച്ച
ആഹ് ഞാന് ആ മൂവി പിന്നെ ഇത് ഓളോഓഫേഴസായിട്ട് എട്ട് കണ്ടിണ്ടോ
ആട്ടാത നോമി ഇല്ല ഞാനത് കണ്ടിട്ടില്ല
ഉം അതൊക്കെ നൈസ് അതിന്റെ സീസൺ റ്റൂ ഒക്കെ വെരുന്നുണ്ട്ന്ന്
ഓഫ് ക്യാമ്പസ് ഉണ്ടോ ഇപ്പ ഇങ്ങനെ ട്രെൻ ആഹ് ശ് ഉം ഞാനും കണ്ടിന്ന് അയിന്റെ സീസൺ ടു ഇറങ്ങുന്നില്ലേ
അയിൻ്റെ സീസൺ റ്റു എറങ്ങ്ന്നുണ്ട് എപ്പഴാ ആവോ എനി
ആഹ് ഉം അതിനിയിപ്പോ സീസൺ റ്റുവില് ആലീൻ്റൊക്കെ സ്റ്റോറിയേരിക്കും വെരുവ അതും നല്ല മൂവിയാലെ
അതെ
എൻ പിന്നെ.
ങും ഞാനെന്നാലെ ഇപ്പ വിളിക്കാം.
ആഹ് ശരി.
ഉം ഓക്കെ.